ഹലോ
എ വർത്താനം
വോയിസ്‌ ക്ലിയർ ആണോ കേ
കേൾക്കാൻ പറ്റുന്നുണ്ട്
ഉം എന്തുണ്ട് വിശേഷം
അവിടത്തെ വിശേഷങ്ങള്
സുഖമായിട്ട് പോന്നു ഫുഡൊക്കെ കഴിച്ചായിരുന്നു
നോമ്പാണ്
ആണോ ആ ഒന്നയമ്പ അല്ലേ ആഹ എന്നാ പെരുനാ ഇന്നാണോ നാളെയാണോ ശരിക്കും
ഇന്നും നാളെയുണ്ട്
നാളെ യുണ്ടല്ലെ
ഉം
ഓക്കെ പഠിക്കുവാണോ
അല്ലല്ല ഞാനീ
ആ പിന്നെ ഉം വേറെ എന്തൊക്കെയുണ്ട്
സുഖമായിട്ട് പോണു അവിടുത്തെ കാലാവസ്ഥക്കെ എങ്ങനെ
കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല മൂടാപ്പായിരുന്നു ഞാ വിചാരിച്ചു മഴ പെയ്യുയിരിക്കുന്നു പക്ഷെ മഴയൊന്നും ഇല്ലായിരുന്നു ഇതുവരെ മഴ പെയ്തില്ല ഇപ്പൊ തന്റെ ഉച്ചയായപ്പ നല്ല വെയില് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കരിഞ്ഞു പോകുന്ന അവസ്ഥ പോലത്തെ വെയില അവിടെ എങ്ങനണ്ട്
ഇവിടെ മഴല്ല വെയിലുല്ലാന്ന് പറഞ്ഞ പോലെ മൂടോ
മൂടാക്കല്ലേ ആ കൊറച്ച ദിവസമായിട്ട് വെ ലായിരുന്നു അപ്പൊ ഇന്നാണെങ്കിൽ നല്ല മഴ പോലെ ആരുന്നു രാവിലെ എഴുന്നേറ്റപ്പ ഞാൻ വിചാരിച്ചു മഴ പെയ്യുമായിരിക്കന്ന് പക്ഷെ പെയ്തില്ല
ആഹ് ആ ആ ആ ഇപ്പൊ പഠിക്കാൻ പോവണ്ടോ അങ്ങനെ എന്തെങ്കിലും ഏ മക്കളുണ്ടോ
ആ കുഞ്ഞുണ്ട് കുഞ്ഞിന് അംഗനവാടിയില വിട വിട്ടുന്നുണ്ട് പ്രായ ആയില്ല മൂന്ന് വയസ ആവുന്നതേ ഉള്ളൂ അപ്പൊ കരഞ്ഞ് എന്താ അവൾക് സ്കൂളിൽ പോകണന്ന് പറഞ്ഞഞ് കരയാരിന്നു അങ്ങനെ കൊണ്ടു വിടുന്ന അവിടെ എത്തുമ്പോ കുഴപ്പമില്ല വേറെ പിള്ളോരൊക്കെ ഉണ്ടല്ലോ അവരോടിരുന്നോളും
റ്റെ മോളും അങ്ങന തന്നെ അംഗനവാടി തന്നെ
ആണോ എത്ര രണ്ട മൂന്ന് വയസ് കഴിഞ്ഞാണോ ആ അങ്ങനെലെ
സയിട്ടുള്ളു
ആള വഴക്കൊക്കെ ഉണ്ടോ
ബൈക്ക് തൊടകത്തിലൊന്നും കൊഴപ്പില്ലായിരുന്നു
ആ ഇപ്പൊ വഴക്കായിരിക്ക അല്ലേ അല്ലേലും ആ കുഞ്ഞുങ്ങളെ ആദ്യം പറയും പോണന്ന് പറഞ്ഞ കരയും പിന്നെ ആവുമ്പോ വഴക്കായിരിക്കും
ഉം ഉം ഉം വല്യ കുഴപ്പൊന്നുമല്ല ചെങ്ങാതി തില് ഫ്രണ്ട് ഉണ്ട് അവളെ കണ്ടാ ഓട്ടോമാറ്റിക്ക് പോയിക്കോളൂ
ആ അങ്ങനെ
ഒരു മടി ഉണ്ടാവൂലേ
അ
ഉം
ആ പിന്നെ കൊഴപ്പില്ല പിന്നെ വേറെ ആ കഴിച്ചു കഴിച്ചു നിങ്ങക് നോയമ്പല്ലേ ഇനിയിപ്പോ എത്ര ആറ് മണിയൊക്കെ ആവുമ്പോഴേ കഴി അങ്ങനെയല്ലേ അങ്ങനെ എന്തോ അല്ലേ പി നിക്ക് ആ എങ്ങനാ
മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴാ ലാസ്റ്റ് ബാങ്ക് രാ
എനിക്ക്‌ അതിനെ പറ്റി അറിയത്തില്ല ആ ആ അങ്ങ രാത്രിയില്ല
രാത്രി രാത്രി
ഉം അതുവരെ അപ്പൊ രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേക്കും ഇന്ന സമയത്ത് എഴുന്നേക്കണ എന്നുണ്ടോ
ആ സുബൈക്ക് എണീക്കണം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് രാവിലക്കത്ത ബാങ്ക
എഴുന്നേക്കണം അല്ലേ അന്നേരം ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലേ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലല്ലേ
ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴിച്ചാ പിന്നെ നമ്മുക്ക് വൈകുന്നേരത്തെ ബാങ്ക് വരെ മഗ്‌രിബ് ബാങ്ക് വരെ നമുക്കൊന്നും കഴിക്കാൻ പറ്റൂല
അത എത്ര മണിക്കാ വൈകുന്നേരം
വൈകുന്നേരം ആറ ആറേ മുക്കാൽ ഏഴുമണിന്റെ ഇടയിലുണ്ടല്ലോ ഒരു സന്ധ്യാസമയത്ത് ഒരു ബാങ്ക്
ആഹ് അന്നേര അല്ലേ
അന്നേരം
ഉ അപ്പൊ എല്ലാരും അങ്ങനെ നോക്കുവലെ നോയമ്പ് നോക്കണ ല്ലേ
കുട്ടികളല്ലാത്ത എല്ലാരും പിന്നെ ഫുഡിന്റെ കാര്യൊക്കെ വൈകുന്നേരം
കുഞങ്ങൾക്ക്‌ അങ്ങനെന്നാണോ കുഞ്ഞുങ്ങക്ക് കൊടുക്കത്തില്ലേ
ആ കുട്ടികൾക്കൊക്കെ കൊടുക്കും
എത്ര വയസുള്ള അല്ല എത്ര വയസ്സ് തോട്ടാ ഇപ്പൊ നോക്കുന്ന
ഞമ്മക്ക് പതിനഞ്ച് വയസ്സ് തോട്ടാണ് നിർബന്ധം
ആ അങ്ങനെയല്ലേ ആഹ ആ ആ പ കുഞ്ഞുങ്ങളോടെ
ഞങ്ങക്ക് ലീവ് ഉള്ള സമയം ഉണ്ടാവല്ലോ
ആഹ അങ്ങനെ
ഈ അയില് സമയത്തൊക്കെ നമുക്ക് നോമ്പൽക്കാൻ പാടുള്ളതല്ല
ആഹ ആഹ അങ്ങനെ
സംഭവങ്ങളൊക്കെ ഉണ്ട്
അങ്ങനൊക്കെ ഉണ്ടല്ലേ ആഹ അപ്പൊ നാള നാളെയും കൂടെ ഉള്ളല്ലേ പിന്നുണ്ടോ
നാളെയും കൂടി ഉണ്ട് ആ നാളെ ഇഞക്ക് നിർബന്ധം പിന്നെുള്ള നമുക്ക് വേണമെങ്കിൽ നോൽക്കാം ഫുൾണ്ട് അറബി മാസം പറഞ്ഞാണ്ട് ഫുൾ മാസം ഉണ്ട്
ആ അങ്ങനെ നിങ്ങളടെ പെരുന്നാളും നാളെയും കൂടെ ഉള്ളല്ലേ അത് കഴിഞ്ഞിട്ട് അത് പെരുന്നാൾ നാളെ തീരുവോ പിന്നെ വേണ്ടവർക്ക് എടുക്കാ അങ്ങനെയല്ലേ
രണ്ട് രൂപ ക്ക്‌ എടുക്കാ
ആഹ എടുക്കുന്നുണ്ടോ അതോ നാളെയും കൂടെ ഉള്ളോ
നാളെയും കൂടി നമ്മുക്ക് കുട്ടികൾണ്ടാകുമ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
എക്കെ
ആഹ പിന്നെ ഒരു ഈ മാസം തന്നെ
ആഹ ആഹ
നാത്തുവിന്റെ വെഡിംങ് ആണ് വരുന്നത് അപ്പോ അതിന്റെറെ ഒരു വേ ചെറിയ പർച്ചേസിങ്ങിലൊക്കെയാണ് ഷോപ്പിംഗിലൊക്കെയാണ്
ആ അങ്ങനെല്ലേ ആഹ് പിന്നെ മ്മ്
യാത്ര പോണ ഇഷ്ടള്ള ആളഞ്ഞെ
ആഇഷ്ടാ ഇഷ്ടാ യാത്ര ഭയങ്കരഷ്ടാണ് ഹസ്ബൻഡ് ഇപ്പ ൻന്റെ വീട്ടിൽ വെച്ച് എവിടേം കൊണ്ടോവത്തില്ല എന്നങ്ങനെ പോവാറില്ല ആകെ ഞാൻ വീട്ടിൽ വെച്ച് പോയിട്ടുള്ളത് എന്നെ കോളേജിന്ന് മാത്രം ഒന്ന് കൊണ്ടോയിട്ടുണ്ട് ടൂറിന് അങ്ങനെവിട്ടിട്ടുള്ളൂ അല്ല ഞങ്ങളെ വീട്ടീന്ന് എവിടെ കൊണ്ടപാറില്ല ഹസ്ബൻറ് ആണ് എല്ലായിടത്തും കൊണ്ടു പോോകുന്നത് എനിക്ക ഇഷ്ടമുള്ളായിടത്ത എല്ലാം കൊണ്ടുപവാറുണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇടക്കൊക്കെ ഇരിക്കുമ്പോ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലൊക്കെ വണ്ടിയിൽ കൊണ്ട് പോകും അക്കെറങ്ങിട്ട് വരും ഇതൊക്കെ ഭയങ്കര ഇഷ്ട ചിലപ്പോ രാത്രിയിലൊക്കെ കറങ്ങാൻ പോകും അതെനിക്ക് ഒത്തിരി ഇഷ്ടം എങ്ങനെ അവിടെങ്ങനെ
ആൾ നാട്ടിലില്ലാത്ത ആളാണ് അത്കൊണ്ട് നമ്മക്ക് ള്ള സമയത്തെ നടക്കു ള്ളൂ കൊല്ലത്തിലൊരു പ്രാവശ്യം ഒരു മാസൊക്കെ നടക്കുള്ളൂ
ആഅങ്ങനെ
ആ ആ ഒരു മാസം അല്ലെൽ രണ്ടു മാസൊക്കെ വെരുള്ളൂ
ആഹ് ആ അപ്പോഴത്തേക്ക് കൊണ്ടോകത്തില്ലേ അങ്ങനെവരുമ്പോ
ആഹ് കൊണ്ടുപോവാ അങ്ങനെയാ മ്പോം രണ്ട്, മൂന്ന് ട്രിപ്പൊക്കെ പോവാല്ലോ വിട്ട്ക്ക് ഒട്ക്കെങ്കിലൊക്കെ.
ഉം ഉം അത് നല്ല വീട്ടില്ള്ളവ രൊക്കെങ്ങൊനൊണ്ട്? വീട്ട്ല് ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ എങ്ങനാ അതൊക്കെ താല്പര്യ ഇഷ്ടാ കൊഴപ്പില്ലാ.
പ്പല്ലാ കൊഴ്പ്പല്ല നോർമല് നമ്മ സ്വന്തം അമ്മയെ പോലെ തന്നേണ് വേറെ അടിച്ചേൽപ്പിള്ള സ്വഭാവൊന്നല്ല.
ആണ വേ വീട്ടിൽ വേറെ മക്കള മീൻസ് മരുമക്കളുണ്ടോന്ന ഞാൻ ഉദ്ദേഷിച്ചേ?
ആഹ് ഇല്ല ഇണ്ട്. ഷേ വീട് മാറിപ്പോയ്ണ്. ഓല് വീടെടുത്ത് പോയ
ആഹ് അങ്ങനെല്ലേ മ്മ് ഞങ്ങളുടെന്ന് അർഞ്ഞാ ഒരു കൂട്ട് കുടുംബം പോലന്നെ. എല്ലാരും ഉണ്ട്. ആഹ് അങ്ങനെ ഉം ചേണ്ട പാടിയ അങ്ങനെ ഇല്ലില്ല വീട് മാറിയിട്ടില്ല അപ്പോ ഓഹ് എന്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻന്ന് പറഞ്ഞാ പൊറത്താ അപ്പൊ ആ ആള് ഇനിയും വരും ഈ ഓ ഒന്ന് രണ്ടു മാസത്തിനുള്ളി വരുമ്പോഴത്തേക്ക് ചെലപ്പം അവര് സ്ഥലം വാങ്ങി വീട് മാറി അങ്ങനെ പോവും
ആഹ് അങ്ങനെ പോവാ മതിയാവും ഉം ഇങ്ങളെ ആഹ് ആഹ് അനിയനങ്ങനെ ണ്ടോ ഹസ്ബന്റിന്
ഇല്ലല്ല ഞങ്ങള് രണ്ട് അ ഞങ്ങൾ രണ്ടന്നല്ല സോ അവര് രണ്ടുപേരേയൊള്ളൂ
ഏഹ് ആഹ് ആഹ് അപ്പോ പിന്നെ വീട് മാറി പോണ്ട്യ ആവശ്യണ്ടാവുല
ഇല്ലില്ല പക്ഷെ ഞങ്ങളിപ്പോ നിക്കുന്നത് ചെറിയൊരു സൗകര്യം കൊറവാ വഴിയൊക്കെ ബുദ്ധിമുട്ടാ പ്പ ഞങ്ങളും വിചാരിച്ചു അവിടെ ഒന്നെങ്കി പുറത്തോട്ട് വരാ നോ ക്കാന്ന് കരുതിട്ടാ വഴി കൊറച്ച് ബുദ്ധിമുട്ടാ ആഹ് അതുകൊണ്ടേ അപ്പോ അവരാദ്യം പോ അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടൊരു സാമ്പത്തികവും സൗഹര്യൊക്കെ അനുസരിച്ചിട്ട് പതുക്കെ മാറാൻ വേണ്ടി ഉം അങ്ങനെ
ആഹ് അപ്പൊ കൂടുതലും വീട് പൊളിക്ക അല്ലെങ്കി വെ
ആഹ് അങ്ങനെന്തെങ്കിലും നോക്കാ വേണ്ടി പക്ഷെ ഇവർക്ക് ചേ ചേട്ടനനിയന്മാർക്ക് ആ വീട് കൊടുക്കാനോ പൊളിക്കാനോ അങ്ങനെ താല്പര്യവില്ല അവരാ പഴേ അവര് അവരെ അച്ഛനാണെങ്കി മരിച്ച് പോയതാ ആഹ് പിന്നെ അവരാണ് ആ വീടുണ്ടാക്കിയതുവൊക്കെ അപ്പൊ അവർക്കതിനോടൊരു ഭയങ്ക ര എന്താന്ന് പറഞ്ഞാ ആ വീടിനോട് ഒരു ഇതുണ്ട് അപ്പൊ അത് ആഹ് ഒരു ആഹ് എന്താ പറയണ്ടേ ഒരു കടപ്പാട് എന്തോ ഒരു എന്തോ അയിന് പറയുന്നേ എനിക്കറിയത്തില്ല ആ ഒരു സ്നേഹ ഒരു ഇതുണ്ട് അപ്പൊ അവർക്കതുകൊണ്ട് അത് പൊളിക്കാനോ വാടകക്ക് കൊടുത്താ തന്നെ അവര് നശിപ്പിക്കുവന്നാ പറയുന്നേ അപ്പോ അയിന് അതവടെ കെടക്കട്ടെ ഇടക്കൊക്കെ നമുക്ക് വരാന്നൊക്കെയാ പറയുന്നെ രണ്ട് പേരും രണ്ട് വഴിക്കായാലും
ആ ഇവിടെ ഇവിടെങ്ങന ഉപ്പ ഉണ്ടാക്കിയ വീടാണ് ഉപ്പ മരിച്ചിട്ട് ഇപ്പം പത്ത് വർഷം ആയി
ആണല്ലേ ആ
ഹസ്‌ബെൻഡിന് അത്ര താല്പര്യൊന്നുമല്ല ഇത് അങ്ങനെ പുതുക്കി പണിയാന്നല്ലാതെ
ഉം ഉം പുതുക്കി പണിയുന്നുണ്ടോ ഇനി
ഇല്ല മോൾക്കുള്ള പരിപാടിയായിരുന്നു അടിയില് പ്രത്യേകിച്ച് മാറ്റാന്നും വരുത്താനൊന്നുമില്ല
ആഹ് അങ്ങനെയല്ലേ ഉം ഉം ആ അപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
നന്നായിട്ടു പോണു ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുവാ ഇവിടെ മോളെ കൊണ്ടുവരാൻ ആയി ഇണ്ടാവും ഇല്ലേ ഇന്ന്
എങ്ങനാ
അംഗനവാടി പോവാനായി ഉണ്ടാവുലല്ലോ കൊണ്ടുവരാനെ
ഇല്ല ഇല്ല ഇപ്പ സമയം ആവുന്നല്ലേയുള്ളു മൂന്ന് മണി വരെ ആ മൂന്ന് മണി മൂന്നരൊക്കെ വരെ അത് കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ആ പോയി വിളിച്ചു- ചൊണ്ട് വരും ചേട്ടനാ പോയി വിളിച്ചൊണ്ടവരുന്നേ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ആ അമ്മേടെ കൈയില് ഔ- കൊടുക്കുക ചെയ്യുന്നത് കുഞ്ഞിനെ കൊണ്ട് അമ്മയ്ക്ക് പോകാൻ വയ്യതായപ്പോ ച്ച കാല് വയ്യ അതിന്റെ ഒരിതു ഉണ്ട് അല്ലെങ്കി മാറി ഇ ടക്ക് ഞാൻ പോയി വിളിക്കും അങ്ങനെ ഉ ചേട്ടനാ കൂടുതൽ വിളിക്കുന്നത് ചേട്ട പിടി ക്കുനേച്ചാൽ വെച്ചാൽ ചേട്ടന ഞങ്ങൾക്ക് ട്ടൻ സ്വന്തമായിട്ടുള്ള ഇതായത കൊണ്ട് വണ്ടിയിൽ എപ്പോ വേണെങ്കിലും വരികയും പോ വുകയും ചെയ്യാം പിന്നെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാത്തോണ്ടേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വരകയും പോകയും ചെയ അപ്പൊ ഉ ആ അങ്ങനെ ആയത് കൊണ്ട് ചേട്ടൻ തന്നെ മിക്കപ്പോഴും പോയി വിളിക്കുന്നെ
ആഹ ആ എടുത്തനക്കുലെ വാടി
എങ്ങനാ കേട്ടില്ല അടുത്ത് ആ അടുതന്നെ അടുത്തതന്നെ
ആഹ
അടുത്ത തന്നെ എവിടെ അടുത്ത തന്നെയാണോ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന അടുത്ത് തന്നെയാണോ
ആഹ് ഇവിടെ മോ തട്ട മോള തന്നെനെ ഇവിടുന്ന് കാണാൻ പറ്റും
ആളെ കാണാൻ പറ്റുവല്ലേ ആ അതൊരു കാര്യ ട്ടോ നമ്മുടെ അടുത്ത് തന്നെള്ള ഇപ്പം ദൂരെയൊക്കെ ആവുമ്പളല്ലേ ബുദ്ധിമുട്ട് ഓട്ടോയിലൊക്കെ കയറ്റി വിടുകയും ബസ്സി കേറ്റി വിടുമ്പോ നമുക്കൊരു മന
ആ വലവാടി അംഗലവാടി ഇവിടെ അടുത്ത് തന്നെയാണ് നെയ്സറിം ഇ കുറച്ച് ഒരു പത്ത് മിനു നടന്നാല് എത്താൻ മാത്രേള്ളൂ
ആ ണോ പോയി വിളിക്കുവോ തന്നെ
ആ് ആ ആ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരില നടന്നു പോയിക്കൊണ്ടിരലന്നെ
ആഹ ആഹ് അത് ന ല്ല ആ ആഹ് ആ നല്ല കാര്യം ഉമ് പിന്നെ ആഹ പിന്നെ വേറെന്തൊക്കെയുണ്ട്
വേറെ സുഖമായിട്ട ആഹ് പോവാനുണ്ട് സ്വന്തം വണ്ടിണ്ട് സ്കൂട്ടിണ്ട് നമ്മൾ സെൻസ് ഒക്കെ എടുത്തുകുണ് കൊടുത്ത് ല ഈ ഇല്ലാത്ത കൊണ്ട് നമ്മക്ക് ബുദ്ധിമുട്ടണല്ലോ ബസിനാണെങ്കിൽ മൂന്ന് ബസ്സ് കേറിപ്പോകും വേണം വീട്ടക്ക്
ആഹ ആഹ് അങ്ങനെ
പിന്നെ സ്വന്തം വണ്ടി ഉണ്ടായോണ്ട്
അ അത് നല്ലകാര്യാ വണ്ടി ഉണ്ടെങ്കി പിന്നെ നല്ലതാ അതിത് ആരെയും ബുദ്ധിമു ട്ടിക്കണ്ട നമുക്ക് സ്വന്തട്ട പോയാ മതിയല്ലോ. ഞാനും ഒരു വണ്ടി എടുക്കുന്നെ പറ്റി ആ വ ആലോിക്കുന്നുണ്ട് വണ്ടി അലോയിക്കുന്നുണ്ട് വണ്ടി എടുക്കുവാണെങ്കി നല്ലതരിക്കും അഎന്തെലും ആവശ്യമ ഉണ്ടെങ്കിൽ നമുക്ക് പോയാ മതി മതിയാലോ സത്യം പറഞ്ഞ ഒരു വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു ഒരു ആഹ കൂട്ടുകാരന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നേ അപ്പൊ ആ വണ്ടി ഇച്ചിരി ഒന്ന് പണി യൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ആ വർക്ക്ഷോപ്പില പൈസ കൊടുത്തിട്ട് നമ്മള വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അത് വർക്ക്ഷോപ്പിൽ ഉള്ളവ ര്അത് പണിയാനുള്ള താമസം കൊണ്ട ഒന്നിങ്കിൽ അത് വാങ്ങാനിരിക്കുവ ഞങ്ങെള് അങ്ങനെയാണങ്കിൽ ഞങ്ങക്ക് വണ്ടിയ ആ വണ്ടി എടുക്കാൻ വേണ്ടി
ലൈസൻസ് ഒക്കെ ഉള്ള ആളല്ലേ
ലൈസൻസ് ഉണ്ട് എനിക്ക് കാറിന്റെയും സ്കൂട്ടറിന്റെയും ലൈസൻസ് ഉണ്ട് അപ്പൊ ചേട്ടൻ പറയുന്നത് ചേട്ടൻ ബൈക്കുണ്ട് ബൈക്കലൊക്കെ പക്ഷെ എനിക്ക് ബൈക്കെ പോകാൻ എന്നെ എന്നിട്ട് പഠിപ്പിച്ചു ബൈക്കെ പോവാൻ വേണ്ടി എനിക്ക് ഇപ്പംഞാൻ കുറച് ബൈക്കൊക്കെ ഓടിക്കും പക്ഷെ എനിക്ക് എന്തോ പോല ബൈക്കൊക്കെ ഓടിച്ച് പോകാന് സ്കൂട്ടർ ആവുമ്പോ നമ്മുടെ കയ്യിൽ നിന്നോളുവല്ലോ
ആ് ആ ആ ആ അ ഈ ഓട്ടി ച്ച്പഠിച്ചാല് നമ്മടെ ആവശ്യത്തിനക്കെ പൊറ
ആഹ അതെ അതെ ശെരി എന്നാലേ ശരി ശരി ഓക്കെ വെക്കുവാണേ ശരി